ഹലോ ഗുരുവായൂര് പോന്ന ഒരുക്കം എന്തോ ആയി?
ഡേയിറ്റൊന്നും തീരുമാനിച്ചില്ലല്ലോ പിന്നെ എങ്ങനാ ഒരുങ്ങുന്നേ
ആഹ് ഇനിയെങ്കിലും നിനക്കൊരുക്കിക്കൂടെ നിന്റെ വീട്ടി വിളിച്ച് ഞാൻ സമ്മതിപ്പിച്ചില്ലയോ
ആഹ് വീട്ടി സമ്മയിച്ചു ഡേറ്റ് ഇല്ലാതെ പത്ത് ദിവസം മുൻമ്പ് പോകുന്നതിന് ഇപ്പഴേ ഒരുക്കി വെക്കണോ?
ആഹ് ഡേയിറ്റ് നമ്മക്കിപ്പം പറഞ്ഞെങ്കിലല്ലേ അതിനും കൂടെയാ ഞാൻ വിളിച്ചേ
ഏഹ് പിന്നെ ഒരുക്കം എന്തോ ആയെന്ന് ചോദിച്ചതോ?
ആപ് നിനക്ക് വെപ്രാളല്ലായിരുന്നോ അമ്മ സമ്മതിച്ചാ മതി അപ്പഴേ ഞാൻ വരാന്നല്ലിയോ പറഞ്ഞേ അമ്മ സമ്മയിച്ചിട്ടിപ്പം മൂന്നാല് ദിവസായി
ഇയാള് ഡേയിറ്റ് പറയെടെ ഇയാള് പറയുന്ന ഡേറ്റിന് ഞാൻ വന്നാ പോരെ
എടെ ഞാനാന്നോ ഇയാക്ക് പിന്നെ എന്തുവാ ജോലി ഡേയിറ്റ് അങ്ങോട്ട് പറാ ചുമ്മാ ഇരിക്കാതെ
നാളെ പോയാലോ?
ഞാൻ റെഡിയാ
ആഹ് ഓഹ് നീ പിന്നെ എന്തിനാ റെഡി അല്ലാത്തത് നീ ആരാ മോള്
നീ റെഡിയാന്നോ
നാളെ ഒന്നും പറ്റത്തില്ലാ പോ പെണ്ണെ ഇന്ന് രാത്രി വിളിച്ചിട്ട് നാളെ പോവാന്ന് പറഞ്ഞാ ഞാൻ എന്തുവാ റിച്ച് മാനോ എല്ലാ സാധനവും പറക്കി കൂട്ടി പോവാൻ പലതും വാങ്ങിക്കണം എനിക്കിനി
എനിക്കും മേടിക്കണം എനിക്ക് രണ്ട് ഡ്രസ്സെങ്കിലും എടുക്കണം
ഉം എനിക്കും ഡ്രസ് ഇടുക്കണം. പുതിയ അമ്പൽത്തി പോകുമ്പ എങ്ങനാ. പഴഞ്ഞ് ഇട്ടിട്ട് ചളമ്മിയത് കൊണ്ട് പോണ്.
അല്ലെങ്കില് എനിക്ക് അങ്ങനത്തെ ഞാൻ വിചാരിച്ചില്ല കസവൊക്കെ ക്കെ ഉള്ളെ സെറ്റ് പോലെ ഉള്ളതെങ്ങാനും എടുക്കാന്ന്. ഇനിക്ക് അങ്ങനത്തെ ഇല്ല. ഞാൻ അങ്ങനെ എടു ക്കത്തില്ല. കാരണം വെള്ള അങ്ങനെ പെട്ടെന്ന് അഴുക്കാവോച്ച് ഞാനങ്ങനെ എടുത്തിട്ടില്ല.
ആഹ്
ആഹ്. അല്ലാതെ വേറെ ഇത് ധാവണി പോലെത്തൊക്കെ ഇരിപ്പുണ്ട്. പുതിയ രണ്ട് വട്ടം അങ്ങോട്ടൊക്കെ ഇട്ടിട്ടൊള്ളു.
ആഹ്. ആഹ്.
പിന്നെ ഞാൻ വിചാര്ച്ച് ഇവിടെ പോകുമ്പോ ഒരു സെറ്റ് പോലെ ഇരിക്കട്ടെന്ന് വെച്ച്. നീ എന്തോ സാരിയോ, എന്തോ അങ്ങനെ പാവാടയോ?
ഓ സാരി ഒന്നു ഉടുത്തോണ്ടെനിക്ക് സാരി ഒന്നാമത് എനിക്ക് നേരെ ചൊവെ ഉടുക്കാ അറിയത്തില്ല. രണ്ടാമത് ആ ഗുരുവായൂര് പോയി റൂമെടുത്ത് ഉടുത്ത് ക്കാനുള്ള സമയുണ്ടോന്ന് അറിയത്തില്ല. മൂന്നാമത് ഈ സർവ്വെ ക്യൂവില് നിക്കുമ്പഴത്തെ ന്നെ സാരിയുടെ കാര്യത്തിനൊരു തീരുമാനാവും.
എടീ അത് നമക്ക് രാവിലെ അല്ലേ തൊഴുന്നത്. പോയി റൂമ് എടുത്തിട്ട് രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ്. ഉടുക്കാനൊക്കെ പറ്റും.
എടീ ഉടുക്കാനൊക്കെ പറ്റും. പക്ഷെ നാലും അഞ്ചും മണിക്കൂറ് ചെല ദിവസങ്ങളിൽ ക്യൂ നിൽക്കണം. തെരക്കുണ്ടെങ്കില്
ആ നമുക്ക് ബുക്ക് ചെയ്വാന്നല്ലൊ.
ആന്ന്. തൊഴുവാൻ ക്യൂ നിക്കണ്ടേ.
ബുക്ക് ചെയ്യുന്നതിന് എന്തിനാടീ തൊഴുവാൻ ക്യൂ നിക്കുന്നെ.
എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യായിട്ടാ പോകുന്നത്.
ഞാൻ ബുക്കിങ്ങിന് വേറെ ക്യൂവാ.
ഉം. എന്നാ ആയിരിക്കും. എന്തോയാലും നോക്കട്ടെ.
ഞാ വിചാരിച്ച് ഡ്രസ്സെടുക്കുന്നത് മുന്നേ നിന്റെ ഉപ്പീനിയനും കൂടെ അറിഞ്ഞിട്ട്. ഒരേപോലത്തെ എടുക്കണോങ്കി അങ്ങനെ. എങ്കി ഒരുപോൽത്തെ ഉദ്ദേശിച്ചത്. സാരിയെങ്കിസാരി, അല്ലെങ്കി ദാവണിയെങ്കി ദാവണി, പ പാവട ഉടുപ്പെങ്കിഅങ്ങനെ,
ആഹ്.
അതിനാ നിന്നെ വിളിച്ചെ.
അത് മാത്രം ചോയിക്കാനാണോ.
ആ അത് പിന്നെ ബാലൻസ് കാര്യങ്ങളും-
നിന്നോട് അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ. ദേഷ്യകാണും പെട്ടോ.
ഇല്ലില്ലാ. ഒന്നുപറഞ്ഞില്ല. അമ്പലത്തിന്റെ കാര്യായോണ്ടാ തോന്നുന്നു ഒന്നുമിണ്ടിയില്ല.
ആഹ് എന്നാ പോന്നെന്നങ്ങണൊക്കെ ചോയിച്ചോ.
ഞാൻ പറഞ്ഞു. ഡേയ്റ്റ് ഫിക്സായില്ല ഏൻ്റി. ആൻ്റി സമ്മതിക്കാതെ ഫിക്സെയ്തോണ്ട് കാര്യല്ലല്ലോന്നൊക്കെ അങ്ങ് പറഞ്ഞു.
ഓഹ്. സാധാരണ നീ വിളച്ചാ ഇച്ചെന്തെങ്കിലും പറഞ്ഞു കയിഞ്ഞ ഇവിടെ കെടന്നന്ന് തുള്ളുന്നതാ ഇന്നെന്തായാലും അതില്ലായിരുന്നു. ഇന്നല്ല അന്നെന്തായാലും അതില്ലായിരുന്നു.
ഓഹ്.
ആഹ്. നീ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞൊ.
എന്തോന്ന്.
അമ്മയെ വിളിക്കുന്ന കാര്യം.
ഇല്ലാ
ആ അല്ലെങ്കി എന്നോട് ചോയിച്ചേനെ നീയാണോ വിളപ്പിച്ചേന്ന്
ഞാൻ പറഞ്ഞ ഇങ്ങ എല്ലാ അവളെ ഇങ്ങ ഞാൻ എല്ലാ ട്രിപ്പും അവളോട് ചോയിക്കുമ്പോ അവളമ്മോട് ചോയിക്കാനാ പറയുന്നേ അമ്മ വി ടൂലാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ അയിന്റെ പേരില് ട്രിപ്പ് ആൻ്റിയോട് നേരിട്ട് ചോയിക്കാന്നച്ച് ഇത് പിന്നെ ഒരുസത്തെ സ്റ്റേയും കൂടെക്കെയില്ലേ
ആഹ് ആഹ്
അതിന്റെ പേരില്
ഉം കേട്ട് കേട്ട്
ഞാൻ ആൻ്റിയോട് പറഞ്ഞ് അല്ല അമ്മയോട് വിളിച്ചാന്ന് പറഞ്ഞു അവള അറിഞ്ഞിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞ്
ഉംഹ് എന്നോട് അതൊണ്ടായിരിക്കു ഒന്നു ചോയിക്കാഞ്ഞെ അല്ലങ്കി പറഞ്ഞേനെ ഞാനായിട്ട് വിളപ്പിച്ചാന്നോന്നൊക്കെ
ആഹ് അനേരം ഞാൻ പറഞ്ഞേ അന്നേരം പറഞ്ഞ ഞാൻ പറഞ്ഞ ആ ഇപ്പ ഇനി ഇനി അവളെ വിളിച്ച് പറയാം അന്നേരം ഡേ റ്റക്കെ ഞാ അവളോട് പറയാം പിന്നെ ഞാൻ ആൻ്റ് അമ്മയെ വിളിച്ചോളാന്ന് പറഞ്ഞു ഡേറ്റ് എല്ലാം ഫിക്സ് ആയിട്ടേ
ഹ ഹാ എന്റെ വീട്ടിഒന്നും പറഞ്ഞില്ലേ
ഇല്ല അങ്ങനെ അമ്പലങ്ങളിലൊന്നും പോന്നേനൊന്നും പറയത്തില്ല എന്നിട്ട് എന്നോട്
ക്കുവല്ലോ അല്ലേ എനിക്കിതിനെപ്പറ്റി യാതൊരു ധാരണയില്ല എങ്ങനെ പോന്നെന്നോ വരുന്നേന്നോ
ആഹ് ഞാനൊക്കെ സെറ്റ് ചെയ്തോളാം അവൻ ബുക്ക് ചെയ് ത് തരാന്നപറഞ്ഞെ
ട്രെയിനോ
ട്രെയിനും അമ്പലത്തില്
ആഹ് ആഹ്
അതല്ല പിന്നെ ഹോട്ടലെല്ലാം ബുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതകുമ്പോ നമുക്ക് പാട് വരത്തില്ല അവിടെ
പിന്നെ പൈസ എങ്ങനാ എത്ര വേണം
അത് നിങ്ങളമ്മ ചോയിച്ചു എത്രരൂപവു മോളേന്ന് ഞാൻ പറഞ്ഞു ആൻ്റി അതിനിപ്പോ അമ്മേ കൂട്ടണം
ആഹ്
അപ്പ അതിപ്പോ എല്ലാം ഓൺലൈൻ ചെയ്യുന്നൻ്റെല് നമുക്ക് എല്ലാരു ധാരണയുണ്ട് മറ്റേ ടയറക്റ്റ് പോമ്പോ പാടല്ലേ
ആഹ് അല്ല അന്നാലും ചെലവിന് കൊറച്ച് പൈസ വേണ്ടേ കയ്യില്
ആഹ് അല്ലാതെ നമ്മടെ കയ്യില് കൊറച്ച് ഫുഡൊക്കെ വേടിക്കാൻ വേണ്ടീട്ട് പക്ഷെ അവൻ എനിക്കോന്നു ഹോട്ടലില് ഫുഡ് ഉൾപ്പെടെയാന്തോന്നു ചെയ്യുന്നത് പക്ഷെ ചെയ്തില്ല അവൻ നമ്മടെ തീരുമാനം അറിയാതെ ഡേറ്റ് നിന്റെയും കൂടെ ഡേറ്റ് നോക്കണ്ടേ
അതല്ല പൊറത്തില്ലേ നമ്മളിപ്പ അമ്പലത്തിന്നെറങ്ങുമ്പോ സാധനങ്ങളോ എന്തെങ്കിലും വാങ്ങിക്കണം
ഇപ്പൊ നമ്മളിപ്പോ ചെലവിനൊരു പത്തോ രണ്ടോ പത്തോ മൂവയിഎല്ലാം കൂടെ അ ഒരു ഓളക്കണക്ക് പറയാ ഉറപ്പില്ല എത്രയാകൂന്നെന്ന് പത്ത് മൂവായിരം രൂപ മൊ മൊത്തത്തിത്തിലായപ്പോലും നമ്മടെ കയ്യിലൊരു പത്ത് രണ്ടായിരം രൂപ പുറത്തെങ്കിലും വേണം സാധന ഒക്കെ വേടികണം എന്നുണ്ടെങ്കില്
ഒരു റൂമ് പോരെ
ആഹ് ഒരു റൂംമ് മതി പിന്നെ
അപ്പ അത് അകത്ത് നമ്മളെല്ലാം ഷെയറെയ്യുമ്പത്തേന് കൊറച്ചാവും
ആഹ് അല്ല ഞാൻ പറഞ് നമ്മള് ബാക്കിയൊള്ള സാധനങ്ങളൊക്കെ വീട്ടിന്ന് കൊണ്ടു പോകുവല്ലേ
വീട്ടിന്ന് വരുന്നെന്നൊന്നും പറഞ്ഞില്ലേ ആരും
ഇല്ല അമ്മയ്ക്ക് തയ്യലും ജോലീം അവരാരും വരത്തില്ല
ആഹ് ആഹ്
അവിടുന്ന് നീ മാത്രവല്ലേ ഒള്ളൂ അതോ അനി
ആഹ് ഞാൻ മാത്രേ ഒള്ളൂ
ഏഹ്
ഉം
അങ്ങനെ ഇര്ന്നപ്പഞാൻ പറഞ്ഞതാ ഇങ്ങനെ പാന്ന് എനിക്ക് പണ്ടേ ഉള്ളരിതായിരുന്നു പോണോന്നുള്ളത്. എന്നാലും ഞാൻ വിചാരിച്ചു ഒറ്റക്ക് ഇവിടുന്നപ്പാർ പ്പൊ വരാൻ സമയയില്ല അവരെ നോക്കിന്ന് കയിഞ്ഞാ അവരെ നോക്കി ഇത്രയും ലേറ്റ് ആയത്
ആഹ് ആഹ്
ഇനീം നോക്കി ഇര്ന്നാ ഓള്ളിൽ താമസിക്കാ അയിന്റേരി ഞാൻ പറഞ്ഞ് എന്നാ നിന്നെ വിളിച്ചോണ്ട് പോവാന്ന് അന്നേരാ പിന്നെ വിളിച്ചു ചോയിച്ച അമ്മയോട്
ആഹ്
എന്തായാലും നമ്മടെ നിന്റെ ഡേറ്റും കൂടെ അറിഞ്ഞിട്ട് എനിക്കിനിയിപ്പ എപ്പ വേണേലും ഓക്കെയാ നിന്റെ ഡേറ്റും കൂടി അറിഞ്ഞിട്ടേ ഇനി അവനോട് പറഞ്ഞ് ബുക്ക് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂട്ടോ
ആഹ് കുഴപ്പല്ല എനിയ്ക്കും പറ്റും കുഴപ്പല്ല
എല്ലാ ദിവസവും നമുക്ക് ഹോട്ടലും റൂമു ഒന്നും കിട്ടത്തില്ല നമുക്ക് അമ്പ ത്തിന്റെ അടുത്താ വേണ്ടെ. ദൂരൊന്നും നമുക്ക് വണ്ടിക്കകത്തൊന്നും വരാനുള്ള സൗകര്യല്ലല്ലോ. അന്നേരം അമ്പൽത്തിനടത്തൊള്ളെ ആകുമ്പോ അതിന്റെ ത്യാശ്യ റേറ്റും ആവും കേട്ടോ
ആഹ് ആഹ്
അന്നാലും നമുക്ക് വേണ്ടിയില്ല. അമ്പലത്തിനടത്താകുമ്പ ഇത്രീ കൂടെ താമസിച്ച് പോയാ എറങ്ങിയാ തിയല്ലോ
ആഹ്
പിന്നെ വി ഐ പി ബുക്കിങ്ങാന്തോന്ന് അവൻ ചെയ്യുന്നത്
വി ഐ പി യൊ ആഹ്
ആഹ് അന്നേരം അതിന് കല്ലെങ്കി നമുക്ക് നിന്ന് നിന്നിപ്പ ഒന്നാമത് വെക്കേഷൻ ടൈമാ ഒരുപാട് തെരക്കാ വി ഐ പി ബുക്കിംഗാം ആഹ് വി ഐ പി ബുക്കിങ്ങിനൊക്കെ പൈസണ്ട്
ആഹ്
പത്തഞ്ഞൂറ് രൂപ ആയിരിക്കാം ഇരുന്നൂറ്റി അമ്പതാണോ അത് ഒരാക്കാനാ എന്തെങ്ങനെ പറയുന്നേ ഞാൻ പറയാം അതൊക്കെ ഓക്കെയാന്നോ
ആഹ് അത് കൊഴപ്പല്ല
ആഹ് അന്നേരം നമ്മളെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയാ അല്ലെങ്കി ക്യൂയിൽ നിന്ന് പെടും
ആഹ് നമുക്ക് ഒരോസം കൊണ്ട് പോയിട്ട് വരാനും പാടാ
അല്ലേ നമുക്ക് ഒരോസം പോയിട്ട് വെര ഒരോസം എന്തായണ്ടില്ലേ നമ്മള് തലേന്ന് പോയിട്ട് അവിടെ റൂം എടുക്കൊല്ലേ
ആഹ്
ആഹ് അന്നേരം അന്നേരം കൊഴപ്പൊല്ല എന്തായാലും അവൻ എല്ലാം ചെയ്ത് സെറ്റ് ആക്കി തരും പറഞ്ഞു അന്നേരം നമ്മു ക്ക് ഈ ഇതെല്ലാം കൂടെ കൊണ്ട് ചെന്നാ മതിയല്ലോ അവ എല്ലാത്തിന്റെയും ഇത് അയച്ചു തരും
ആഹ്
പിന്നെ ട്രെയിൻ ടിക്കറ്റ് അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള ഒക്കെ അവൻ എടുത്ത് തരും
ആഹ
ഒന്നിച്ച് അതൊക്കെ കാരണം എന്താച്ചയ്ഞ്ഞാൽ പിന്നെ അവടെ ഇരുന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ ഇന്ന് ചെലപ്പോ ഇത് കിട്ടിയിലെങ്കിൽ അറിയ ക്കല് അന്നേരം എല്ലാം ഇവിടുന്ന് ചെയ്ത് പോന്നയാ നല്ലതൊന്ന് തോന്നുന്നു
ആഹ്
രണ്ടു ദിവസം ഒരു ദിവസം ഡിലേ വന്നാൽ നമ്മൾ അതിനൻസരിച്ച് ഇവിന്ന് എറങ്ങിയാ മതിയല്ലോ
ഓഹ് ഓഹ്
അല്ലെങ്കി പിന്നെ ബസ്സിലൊക്കെ ആയി പെടും
ആഹ് പെട്ടു
ട്രെയിനാ സൈഫ്
ട്രെയിനക്കാവുമ്പോ ചാർജും കൊറവാ
ആഹ് അതുവല്ല അല്ലാതെ നമ്മളെ പോലെയുള്ളവർക്ക് രാത്രി നൈറ്റ് ട്രെയിനാ സൈഫ് അത് പിന്നെ എ സി കമ്പാർട്ട്മെന്റ് കൊഴപ്പുണ്ടോ
ഇല്ല
അത് നമ്മൾ മാത്രം ആയോണ്ടാട്ടോ രാത്രിയല്ലേ അങ്ങോട്ട് ചെല്ലുന്നത് നമ്മൾ രാ ത്രിലാ രാത്രി മൊത്തം വണ്ടീൽ ഇര്ന്നിട്ടല്ലേ നമ്മള് പോകുന്നത് പിന്നെ തിരി ച്ച് വരുമ്പോള് നമ്മൾ നേരം വെളുക്കാറാവുമ്പഴ്ത്തേക്ക് ഇനി എത്തതൊള്ളൂ അന്നെരം എ സി കമ്പാർട്ട്മെന്റ് ആകുമ്പം അതിലുള്ളവര് മാത്രേ കയറൂ അല്ലാതെ പുറത്തുനിന്നും കേറത്തില്ല
ആഹ് ആഹ്
അവനെയോ അങ്ങ് അതും കൂടെ ചെയ്യാന്നൊക്കെ അവൻ പറഞ്ഞ്ട്ട്ണ്ട്
ആഹ്
പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറയു അമ്മാ
നാളെ ഞാനൊന്ന് പോയി എടുക്കാന്ന് വിജാരിച്ചിരുന്നതാ
ഉം
നീ കൂടെ വരുന്നോ നമുക്ക് ഒരുമിച്ച് ഇട്ക്കണോ
ആഹ് എങ്ങനാന്ന് വെച്ചാ പറഞ്ഞാ മതി ഞാനും പോയില്ല ഇതുവരെ ഞാൻ ഇത് വിക്കാൻ പോയിട്ടില്ല
അങ്ങനെണങ്കി നമുക്ക് ഒരുമിച്ചെടുത്ത് പോയി ഇട്ക്കാം ഉം
പിന്നെ പേസ്റ്റ് സോപ്പ് ചീപ്പ്
ആഹ് അങ്ങനെയുള്ള നമ്മുടെ അല്ലറചില്ലറ
ഉം എന്നിട്ട് പേസ്റ്റൊക്കെ വേടിക്കണം അല്ലാതെ മേക്കപ്പ് സാധനം ഒക്കെ കയ്യിലുണ്ടല്ലോ ഓഹ് അത് വെച്ചിട്ട് പോവാന്ന് വെച്ചിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുവാ ഞാൻ
ആന് ആഹ്
ഞ്ഞോ അങ്ങനെക്കെ ഇരിക്ക്ന്ന്
ആഹ്
ഞാൻ അന്നേരം വിജാരിച്ചു നിന്നോട് ഇതെല്ലാം പറഞ്ഞ് ഡീറ്റെയിൽസ് ഞാൻ ഒന്നും പറഞ്ഞില്ലാര്ന്നല്ലോ ഒന്നിന്റെയും കാര്യം
അതാ ഞാനും വിജാരിച്ച് നീ ഒരുങ്ങിയോ അല്ല പോന്നില്യോന്നക്കെ ചോയിച്ചപ്പോ ഞാൻ പെ
ആഹ് ആഹ് ഞാൻ പിന്നെ നീ അനങ്ങിയതുല്ല നീ വിളിച്ചില്ല പറഞ്ഞില്ല ഞാൻ വിജാര്ച്ചു നിപ്പ എന്തുവാ
ആഹ്
ഐന്റെ പേരിലാ ഞാൻ വിളിച്ചിട്ട് വിജാറ്ന് പറയാം ന ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇതെല്ലാം നിന്റെ അടുത്ത് ഓക്കെ ആണോന്ന് ചോദിച്ചിട്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ
എനിക്കിതല്ലാം ഇനി വീട്ടിലൂടെ പറഞ്ഞ് സമ്മതിപ്പിക്കണം
ആ ഏകദേശം എല്ലാം അതും കൂടെ ഒരു പത്തയ്യായിരം രൂപയ്ക്ക് അകത്ത് വരുമന്ന് വിചാരിക്കുക
ആഹ
നമ്മുടെ ചെലവും പിന്നെ കൊണ്ടു പോകാനുള്ള ഫണ്ട്
ഉ ആ കേക്കന്ന് കേക്കന്ന് പറഞ്ഞോ
ആഹ അതാ പറഞ്ഞേ എല്ലാം കൂടെ അത്രേ ആവുംഅപ്പോഴേ നാളെ ഞാന് അങ്ങോട്ട് കേട്ട് ഞാൻ എവിടാന്ന് വച്ചാ വരാം വിളിച്ചാ മതി രാവിലെ കേട്ടോ
ആ ഓക്കെ
ആ ശരിയടാ